ഹലോ
ഹലോ
അ ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഓ സുഖായിട്ടിരിക്കുന്ന്
ആ ഇല്ല എവിടെ ആ ഫസ്റ്റ്
ഓ നം നമുക്ക് ഇപ്പൊ ഇന്ന് ഭയങ്കര ചൂട്
ആ പുറത്ത്ക്ക് നോക്കാനും കൂടി പറ്റ്ണില്ല ഞാൻ പറയ ഈ പുറത്തൊക്കെ പണിയെടുക്ണ ആൾക്കാരെ സ സമ്മയ് വെറുതെങ്ങനെ കാലാവസ്ഥ പ്രവചനൊക്കെ പറഞ്ഞിരുന്നു ഇരുപത്തഞ്ച് മുതൽ ഭയ ങ്കര മഴയാണ് സ്റ്റാർട്ട്‌ ചെയ്യണൊന്നൊക്കെ
പിന്നെ ആ വർഷം മഴ കാണത്തില്ല അവര് പ്രവചി ആ ഇപ്പൊ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോ ഒരു ചൂട് വെയിലൊക്കെ ഒന്ന് മങ്ങി
ആഹ് ഇല്ലട്ടോ ഇവിടെ നന്നായിട്ട് വെയിലെറിച്ചുന്നുണ്ട് മഴന്റെ ഒരു കോളും കാണാ ല്ലാ
ആ കൊറച്ച് ദിവസം ഫസ്റ്റത്തെ കുറച്ച് ദിവസം നല്ല ഇടവെട്ടി മഴയൊക്കെ പെയ്ത് അന്ന് നല്ല മഴലേറെ ഇടിയായിരുന്നു ഇടിയും കാ
ആ അത് വേനൽ മഴ അത് വേനൽമഴയാണ് ഇനി വരുന്നത് കാല കാലവർഷംന്ന്
മഴയൊന്നും കാണാനൊന്നും ഇല്ല
ഇനിപ്പോ ജൂൺ ഒന്നാകുമ്പ തൊടങ്ങും ആഹ് ആയിരിക്കും സ്കൂൾ സ്കൂള് തുറക്കുമ്പഴ്ത്തെന് മഴയും വരും
ഉം പിന്നെ വെള്ളപ്പൊക്കവും പ്രളയം ആ വെള്ളപ്പൊക്കവും പ്രളയം അതിന് ഇപ്പത്തെ മക്കളെ യൂണിഫോമൊന്നും ആ ഇപ്പത്തെ മക്കളെ യൂണിഫോമൊന്നും ന നനയൂല നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്തേനു നടന്നിട്ടും
ണ്ടി സ്കൂൾ സ്കൂൾ വണ്ടിലല്ലേ പോന്നത് വാ തക്കെ വന്ന് വരും റെയിൻകോട്ടും ഒക്കെ ഇട്ടല്ലേ പോവുന്നേ അവര്
ആ ഇങ്ങട്ടെന്താ ഉച്ചക്കത്തെ ഫുഡോക്കെ കഴിച്ച്
ഓ ചോറൊക്കെ കഴിച്ചു ഞങ്ങളിന്നുലേറ്റ് ട്ടെ ട്ടാ കഴിച്ചത് കഴിച്ചോ ഇന്ന് സ്പെഷ്യലാ മീൻകറിയും മീൻകറിയും ഉ കാ ബീറ്റ്റൂട്ട് പച്ചടിയും വെച്ച് പിന്നെ ചക്ക ചക്കയും കറി വെച്ച്
ആ ചക്ക എങ്ങനെ കറിയായി നി തേങ്ങ അരച്ചിട്ട് കൂട്ടാ കൂട്ടാനായിട്ട് ആ ആ ആ ആ തേങ്ങ അരച്ചിട്ടാ അങ്ങനെ ആ ഞങ്ങളവിടെ നാട്ടിൽ മുപ്പടി ഇഷ് ഇഷ്‌ടാ ഞങ്ങൾ ഞങ്ങൾ ചക്കക്കൂ ട്ടാൻ പറയ്
ആ ഞങ്ങളും ചക്ക കൂട്ടാനെന്നാ പറയുന്നേ പിന്നെ ഞാൻ കറീന്നങ് പറഞ്ഞു പോയതോ പറഞ്ഞപ്പൊ ചക്കക്കൂട്ടാൻ കൊഴച്ചു വെക്കും ചക്ക കൊഴച്ചാ വെക്കുന്നേ നിങ്ങള് പെരുംജീരകം അരയ്ക്കോ
ചെറിയ ജീരകം
ചെറിയ ജീരകം
തേങ്ങേം പിന്നെ ഇച്ചി വെളുത്തുള്ളീം രണ്ടുമണിക്കുരൂം മുളകും അങ്ങനരച്ചിട്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് കട കടുകും വേ പ്പിന്റെലിം താളിച്ച് വെക്കും
നമ്മള് കറിവേപ്പില ചക്കയ്ക്ക് ഗ്യാസ് വരായിരിക്കാൻ കറിവേപ്പിലേം കൂടെ ഈ ച എന്താ
അരക്കുന്ന ആ ഞാനേ പി അത് അരക്കൂല നമ്മള് താളിച്ച് വെയ്ക്കും കടുകും വേപ്പിൻ്റെലേം
ആഹാ താളിച്ചൊഴിച്ച് ആ നമ്മളങ്ങനെ താളിച്ചൊഴി ക്കാറില്ല നമ്മള് ചക്ക കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതായിട്ട് അരച്ച് ചേർക്കും
മം
ഉം തേങ്ങയുടെ കൂടങ്ങ് അരച്ച് ചേർക്കും
അരച്ചു ചേർക്കൂലേ ഞങ്ങ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനരച്ചാ ഗ്യാസിന് നല്ലതാണല്ലേ
പൊതുവേ ചിലർക്ക് ഗ്യാസ് വരുംല്ലേ ആ അ ഈ ചക്ക ങ്ങ അയിൻ്റ നല്ലയിട്ടങ്ങനെ അരയണോ നമ്മള് തേങ്ങയരക് ത് ലേൻ
ആഹ് ആ ആ അരച്ച പിന്നെ പ്രശ്നണ്ടാവില്ലോ ആ ഞങ്ങനൊന്ന് ചെയ്തോക്കണം അല്ല ചക്കന്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ കറി വെക്കുവ ഞങ്ങള് ചിലപ്പോ ചക്കന്റെറെ കൂടെ ബീഫ് ഇട്ട് വെക്കും
അല്ല നമ്മള അങ്ങനെ വെച്ചിട്ടില്ല ആ
ഇങ്ങള് കപ്പബരിയാണി വെക്ക അതുപോലെ തന്നെ ചക്കച ക്കേക്കും അങ്ങനെ വെച്ചു നോക്കും
ചക്കെങ്ങ് പെട്ട എന്ന വെ ത് ഓതില്ലേം
ആദ് ആദ്യം നമ്മൾ ആദ്യമ്മള് ബീഫ് വേവിക്കും ആ എന്നിട്ട് പിന്നെ നമ്മൾ ആ സെയിം കുക്കറിൽ തന്നെ പിന്നെ ബീഫിന് ഏകദേശ വേ ആവല്ലോ ആ സമയത്ത് അതിൽക്കെന്നെ നമ്മൾ ചക്ക പിങ്ങാണ്ട്
ഓ ഓ അപ്പ അ കറക്റ്റ് അതിന്റെ കറക്റ്റ് ഭാഗത്തിന് ന്നെ വരും ആ നമ്മള അങ്ങനെ ചെയ്ത് ട്ടില്ല
ആഹ്
നമ്മള് ചക്ക ഉണ്ടെങ്കി ചക്കയുടെ കൂടെ നമ്മുക്ക് മീനാണ് മസ്
ആഹ് മീൻ കറി ഓരോ ഭാഗത്ത് ഓരോ കോലല്ലേ ഇവിടെ ബീഫ ആണ് വഴിക്കു
ആഹ് നമ്മൾ കേട്ടിട്ടുണ്ട് ആഹ്
നാല് മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കോ പലഹാരം
ആഹ് ഇഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കണം നിങ്ങ ഞാന് ഇപ്പം മക്കൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കാന തോന്നുവാണെങ്കിൽ റാഗി വെച്ച് ലഡു ഉണ്ടാക്കും റാഗി ലഡു അ നല്ല ടേസ്റ്റാ ഇത് എളുപ്പാ അത് ഉണ്ടാക്കാൻ ഓ പറയാ റാഗി ഒന്ന് ഏഹ് പ്പോ റാഗി പൊടിയില്ലേ റാഗി പ്പൊടി ഒന്നൂടൊന്ന് വറുക്കണം ആ റാകിപ്പൊടി ഒന്നു വറുക്കുമ്പോ ഒരു മ- ഇല്ലേ ജസ്റ്റ് ജസ്റ്റ് കടയിലിട്ടൊന്നു മൂപ്പിക്കും മൂപ്പിച്ചിട്ട് കൊർച്ച് കപ്പലണ്ടിയും കൂടെ വറുത്തിട്ടും പൊടിച്ച് പൊടിക്കും
അ ആ
കപ്പലണ്ടിന്ന് പറഞ്ഞാ ഗ്രൗണ്ടിനട്ത്ത് കപ്പലണ്ടീന്ന ആ ഇട്ട്ട്ട് ശർക്കര പാനി ആ നിലക്കടല പിന്നെ അതുകൂടെ പൊടിച്ച് ചേർ ട്ട് കോർച്ച് തേങ്ങയും കൂടെ തിരികി അതും കൂടെ ഇതിനകത്ത് ട്ട് മൂപിച്ച് മൂപ്പിച്ചിട്ട് പിന്നെ ശർക്കര പാനിയാക്കും ശർ ക്കര പാനിയാക്കി ഇതിനകത്ത് ഒഴിച്ചിട്ട് കൊറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട്
ജസ്റ്റ് വിര്പ്പിട്ക്ക അ അത് നമക്ക് ഫ്രിഡ്ജില് സൂക്ഷിക്കണോ അതാ നമക്ക് പോർത്ത്
ഇരിക്കും തേങ്ങ നല്ലത് പോലെ തേങ്ങ നല്ലത് പോലെ മൂത്ത രണ്ട മൂന്ന് ദിവസം മൂന്നര ദിവസൊക്കെ ഇരിക്കും തേങ്ങ ജസ്റ്റ് ഒന്ന് അതാ വെള്ളം പറ്റില്ലെങ്കി ഒന്ന് രണ്ട് സയിരിക്കും ക്ഷെ കൊച്ചിന് കൊടുക്കാനേ കുട്ട കൊട്ക്കാൻ നല്ല ഹെൽത്തിയാണ് റാഗി കഴിക്കാ രും കഴിക്കും അ ആ വേറെ ഒന്നും ചേരുന്നില്ല കോറച്ച് നെയ്യും കൂടെ ഒഴിച്ചാ നല്ല ടേസ്റ്റാ ഞാനും ഒരിക്കേ ഒരു ആരോ ഇങ്ങനെ പറഞ്ഞത് എന്താ ഉണ്ട ഉണ്ടാക്കിയപ്പം പിള്ളാർക്ക് അത് ഭയങ്കര ഇഷ്ട
ഇഷ്ടയിട്ടുണ്ടാവല്ലേ ഇവിടെ ചെർ ചെറുതിന് പിന്നെ കുർക്ക്‌ കുറുകയ് ഇറാഗിയറ്റ് റാഗി നട്ട്സ് പൗഡറും കൂടെ മിക് ചെയ്തിട്ട് അങ്ങനെ കുറുക്കുണ്ടാക്കി കൊടുക്കും മോൾക്ക് പിന്നെ അതൊന്നും അങ്ങ ഒന്നും പോവില്ല ഇങ്ങനെ ലഡുവാക്കി കൊടുത്തോക്കണം ഇനി എന്താണ് അവസ്ഥ നോക്കി നോക്കട്ടെ
ആഹ് അതന്നെ
ഒക്കെ മടിയാണ് ഇങ്ങനത്തത് അതുപോലെ തന്നെ പ ച പിന്നെ പ പച്ചക്കറി ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയാ അപ്പൊ പച്ചക്കറി ഞാൻ എന്ത് ചെയ്യും ഇതേപോലെ എല്ലാ പച്ചക്കറിയും അരിഞ്ഞിട്ട് നമ്മളയിക്ക് കൊറച്ച് ഹെൽത്തി ആയിട്ടിള്ള മയേനേസ് നമ്മള് മുട്ട പുഴുങ്ങീട്ട് മയെനേസ് ഉണ്ടാക്കുവല്ലോ അങ്ങനെ മയനേസ് ഉണ്ടാക്കിട്ട് അയിലങ്ങ് മി ക്സ് ചെയ്തിട്ട് ബ്രെഡിന്റെ കൂടെ അല്ലെങ്കില് പിന്നെ അ കുമ്പൂസിലെ ഒക്കാക്കി ങ്ങട്ട് കൊടുക്കും ഷവർമ്മന്നിള്ള രീതിക്ക് അപ്പൊ പിന്നെ കൊറച്ചൊക്കെ അങ്ങനെ കഴിക്കും
ആഹ് ഞങ്ങള് പിന്നെ റാഗി പിന്നെ റാഗി കാച്ചിട്ട് പയറൂടെ പുഴുങ്ങി അതിനകത്തിടും ഇട്ടിട്ട് ശർക്കരേ കൂടെ ഇട്ട് അങ്ങനെ കൊടുക്കും
ആഹ് നമ്മള് പയറ് ച്ചാ ചെറുപയറ് ആ ചെറുപയറ്
ആഹ് ചെറുപയറ് അത് തലേ ദിവസേ വെള്ള ത്തിലിട്ട് ഒന്ന് ഉം മൊള പൊ പൊന്തിട്ടാണെങ്കി കുറച്ചൂടെ ഹെൽത്തി ആ അപ്പൊ കുറച്ചൂടെ ഹെൽത്തിയാണ്
ആഹ്
അങ്ങനെ ചെയ്യും അതെല്ലാർക്കും ഇഷ്ടവാ കഴിക്കാനും ടേസ്റ്റാ അ അ കൊറച്ച് തേങ്ങ പീരേം കൂടിടും അപ്പൊ കഴിക്കാനും സുഖവാണ്
ആ ഞാൻ ആഹ് ഞാൻ പെട്ടെന്ന് അതേപോലെ എനിക്ക് ഇശ് ഇശ് റാഗീടെ സേമിയ കിട്ടും ഇപ്പോ അയക്കാം അപ്പൊ അതിതേ പോലെ ഞാൻ സേമിയപായസം വെക്കുന്ന പോലെന്നെ. അത് മോൾക്കിഷ്ട-
ഓ റേ ഞാൻ ഇതൊ കണ്ടിട്ടില്ല റെ റാഗിടെന്ന സേമികിട്ടോ അപ്പോ സേമിപായസ ആ ഓ ഞാൻ കണ്ടിട്ടില്ല ഇനി പോമ്പൊ നോക്കാം നമ്മള് കിട്ടുന്നത് മറ്റേ വേർമിസെല്ലി
പൊടിയായിരിക്കില്ലേ ആ സാധാ വേർമിസെല്ലി ആയിരിക്കും അതായത് രാഗ്ഗിടെ വേർമിസെല്ലി കിട്ടും ഇപ്പോ
ഓ അന്നേരം കുറച്ച് രാഗി എല്ലാവർക്കും കഴിക്കാൻ നല്ലേ അല്ലെ പറയുന്നത് അ ഒരുപാട് വൈമിൻസും ആ അ അയേൺ ഉം എല്ലാം ആ റാഗി വിലയും കുറവാണ് മടു അപ്പ റാഗി യൊക്കെ ഒന്ന് രണ്ട് സം
ആഹ ഞാന് മോനെ ക്കൊണ്ട് ദിവസം കുടിപ്പിക്കും മോളും തന്നെ നാലഞ്ചു വയസ് വരെയൊക്കെ മോളെക്കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങട് പിന്നെ
ആ ആണ് കുഞ്ഞുങ്ങൾ വലുതായി പിന്നെ എന്റെ മോന് വേ ഈ വക ഐറ്റങ്ങൾ ഒന്നും പോകത്തില്ല നമ്മൾ നിർബന്ധിച്ച ചെറു മോളു കഴിച്ചോളും വലിയ കൊച്ച് കൊച്ചങ്ങളാ വലിയ ട്ടള
അല്ല മോനിക്ക് രണ്ട് വയസ്സ് പിന്നെ മോൾക്ക് പത്തു വയസ്സ് പത്തു വയസ്സ്
ആ മോനന്നേരം കുഞ്ഞല്ലേ
ആഹ കുഞ്ഞാണ് മോനക്ക് ഞൻ കുറു ക്കാക്കി കൊടുക്കല അങ്ങനെ കുർക്കാക്കി കൊടുത്ത കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ചു ഓന്ക്കിപ്പോഴും പിന്നെ ഇങ്ങനെ കുറുക്ക് രൂപത്തിലുള്ള ഫുഡ്‌കളാ ഇഷ്ട്ടം മ്മ മാങ്ങനവാടിയില അമൃതം പൊടി അതുപോലെ തന്നെനെക്കുറക്ക് പിന്നെ ഞൻ നമ്മ സ്വീറ്റ്ട്ട എ മധുരകിഴങ്ങും മധുരകിഴങ്ങും അതിന്റെ കൂടെ ആ അതിന്റെ കൂടെ നട്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അതപോലെ ഈത്തപ്പഴം ഇട്ടിട്ട് ജസ് ഒന്ന് വേവിച്ചട്ട് അതേപോലെ പാലിലടിച്ചു കൊടുത്ത കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്ക ഇഷ്ടമാണ് കുറുക്ക് രൂപത്തിൽ ആ ഷേക്ക്‌ പോലെ പട്ടിക്കാർത്തിന് അടുക്കും
ആ എന്നിട്ട് സ്വീറ്റ് പൊട്ടറ്റോ വേവിക്കും
സീ പൊട്ടാറ്റോ അതുപോലെ തന്നെ ഡേറ്റ്സ് ഉം ന്സ ഒക്കെ ഇട്ട് ഞാൻ ഒരുമിച്ചിട്ടാണ് വേവിക്കും എന്നിട്ട് പിന്നെ അത് മിക്സിൽ ഒന്ന് അടിച്ചിട്ട് കുറച്ച് പാലും ചേർത്തിട്ട്ണ്ട് അടിക്കും
ആഹാ ഓ അതെല്ലാർക്കും വലിയവർക്കും കഴിക്കല്ലേ
സംഭവം? പിന്നെ മക്കൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവം അല്ലേ
അപ്പൾ മധുരം മധുരം ചേർക്കോ വേറെ ആഹ ഹാ ഹാ ഹാ ആ് ആ് ആഹ
ള്ള മാത് രം ണ്ടാവും ചെയ്യും ഓവറായിട്ടില്ലേനും അങ്ങനത്തെ ആൾക്കങ്ങനെ പിന്നെ പൊതുവെ പൊതുവെ മധു
പക്ഷെ ഇല്ല ഞാനൊരിക്കെ ഇതെവിടെയൊ ക ഇങ്ങനെ കേട്ടും സീറ്റ് പൊട്ടറ്റോവെച്ച് ഷേക്കടിക്കൂന്ന് നിങ്ങളിപ്പം കൊള്ളാംന്ന് പറഞ്ഞപ്പോ ഞൊന്ന് ട്രൈ ചെയ്തന്നോ
ഒന്ന് ട്രൈ ചെയ്തോക്ക് നല്ല നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നേന്ത്രപഴം പെട്ടെന്ന് വെയ്റ്റ് കൂടാവേണ്ടി സാധനെ നേന്ത്ര പഴം വേവിച്ചിട്ട് അയിന്റെ കൂടെ മു മുട്ടെ ആ ചി ഇബടൊക്കെ നല്ലതാണ് അതുപോലെ നേന്ത്രപ്പഴം വേവിച്ചിട്ട് അതില് മുട്ടന്റെ മഞ്ഞ കരുണ്ടല്ല പുഴുങ്ങിട്ട് ആ അയ്ന്റെ മഞ്ഞകൂടെ കൂട്ടിട്ട് അതേപലെ അടിച്ചിട്ട് കൊടുക്കും ഞാ മോന്
ഓ ആ ആ ആ അന്നേരം ഓര ഏലക്കയും കൂടു
ആ ആ ഞാന് അങ്ങനെ ഒ ഞാൻ ഡെയിലി ഈ ഫുഡന്നെ കൊടുക്കൂല
ആ അതങ്ങ് മടുത്തു പോവും കുഞ്ഞുങ്ങള് ആരായാലും നമ്മക്കായാലും അങ്ങനല്ലേ മ് മ് ഓ ശരി ഓക്കെ